ആ
എന്തൊക്കെ പറ
നല്ല സുഖം
എന്താ ജലദോഷം പിടിച്ചനോ സൗണ്ട് വ്യത്യാസം
ആ ജലദോഷം പനിയൊക്കെ ഉണ്ട്
ആ ശരി ഡോക്ടറെ കാണിച്ചില്ലേ
ആ കാണിച്ചു വീട്ടിലെല്ലാർക്കും ഉണ്ട്
ഏ അത് ശരി
ഉം മോനൊന്നും ക്ലാസ്സിന് പോയിട്ടില്ല
അത് ശരി
മോനും പനിയ
ഭക്ഷണം കയിച്ചോ
ഓ കയിച്ചു
ഉ ബ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിനോ
സ്പെഷ്യലായിട്ടൊന്നുല്ല ചിക്കൻ പൊരിച്ചത്ണ്ട് മുരിങ്ങ താളിപ്പ്ണ്ട് പിന്നെ ഞാൻ കഞ്ഞിയാണ് കുടിച്ചത് അച്ചാറും കഞ്ഞി
ആഹ് ശരി വീട്ടിലാരക്കല്ലേ
നാല് കുട്ടികളണ്ട്
അ ഒക്കെ പഠിക്കയാ
ആഹ വല്യ പ്ലസ്റ്റു ആണ്
ആഹ
മറ്റ എട്ടിലാണ് രണ്ടാമത്തോള് മൂന്നാമത്തേള് നാലിലാണ് ചെറത്തിന് മൂന്ന് വയസ്സാവണാ ഒള്ള്
അത് ശരി
ഇന്ന് വെയിലൊന്നുംല്ലല്ലെ
ഇന്ന് വായല് രാവിലൊക്കെ ഇപ്പ അങ്ങനെ മൂടിക്കാണ് ഇന്ന് നല്ല ഇടി മഴയൊക്കെ ഒരുപള് മഴക്കണ്ടായി
ആഹ് ഇടി മഴയക്കെ വരന്ന്ണ്ട്
ആഹ
രവല നല്ല ഇടിയന്
ആ അവിടെ ഉണ്ടായില്ലോ
ഓണ
ഉം ഇന്നലെ രണ്ടിസ നല്ല വെയിലായിരുന്നില്ലേ
ആഹ രണ്ടുസ നല്ല വെയിലായിരുന്നു പിന്നെ എന്താ കുടുംബശ്രീന് ഞ്ഞങ്ങക്ക് കുറച്ച് കയിഞ്ഞിട്ട്
ഏ ഇന്നോ ബുധനാഴ്ചയേ
ആഹ് ബുധനാണ് ഞങ്ങള് കൂടല്
അഹ ശരി
കുടുംബ സ്രിയില് ഇവിടെ ഞങ്ങള് വീടിന്റെ അടുത്ത് വല്ലാത്ത ആ പൈസ കൊടുക്കാന്നൊക്കെ പറഞ്ഞ
അത് ശരി
സാധനം വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞ് അപ്പൊ ഓരോട് ചോദിച്ച സാധനം ഒരുപാട് പറഞ്ഞ് പൈസ കൊടുക്കാ വിചാരിച്ചു
ആഹ ശരി അ അതൊക്കെ നല്ല കാര്യണ്
ആഹ ഓനാണെങ്കില് പിന്നെ പെൺകുട്ടികളില്ല അല്ല പെൺകുട്ടികള്
അയ് ശരി
ഇവര് മൂന്ന് പെൺകുട്ടികളാണെ ആരും കൊണ്ടരാനൊന്നില്ല
ആ ശരി ന്ത എന്ത് അസ് അസുഖന്ത
ഏ ഷുഗർ വന്നതാണ് ഷുഗർ നേരത്തെനി ബാധിച്ചാതാണ്
ആഹ ശരി അവിടെ പ ഇവിടെ പനിയൊന്നും കയിഞ്ഞില്ല പണി ക്കാരായിരിന്നു പണിക്കാര് ണ്ടായിരുന്നു തെങ്ങും കവുങ്ങ് വളം ഇടലും തുറക്കലുമായിരുന്നു ആ ഇന്ന് പണിയൊന്നും കഴിഞ്ഞീല്ല
ഏ കൃഷിണ്ടോക്ക്
കച്ചി തെങ്ങും കൊങ്ങുണ്ട് പിന്നെ പൂള അയ്ഞ്ഞാള് ഇങ്ങത്തെക്കണ്ട്
എന്തൊക്കെ ഉണ്ടോ മറ്റേ ചെറിയ ചക്കണ്ണാണ് പിലാവ് ഏ കായ്ക്കുന്ന
ഉണ്ട് മാങ്ങണ്ട് റമ്പൂട്ട ണ്ട് ട്രാഗംഫൂട്ട്ണ്ട്
കായിണ്ടായിന അലാത്തൊലു
മാവമ്മ ഉണ്ടായിന്ന് പ്ലാവമേലു ഉണ്ടായിന്ന് ശേ മാമ്മദ് മാങ്ങക്കെ കേടായി പോയി കിട്ടിയില്ല പ്ലാവ്മേല് ഒരു ചക്കണ്ടയിനി അത്റ്ത്ത്
ഉം
അയ് എന്താ അവവിണന്നന്ന് അറിയാൻ പറ്റൂല നമ്മള് ഞങ്ങള മുന്നിൽ മുറിച്ചിണ്ടായിന് ഇ കൊറെേ വങ്ങേണ്ടനി നീലമാങ്ങേണ്ട അങ്ങനത്തെ മാങ്ങ പക്ഷേക്കൊ പവുത്താ കേടരും പച്ച പറ്റൂ എക്ക് കൊറച്ച് പച്ച പർച്ച് ണ്ട് പോയി
മധുരണ്ടോ
ആ മതിരണ്ട് മൂത്ത കിട്ടിയന്നെ മതിരണ്ടായിനി
എന്താണ് എന്താണ്ല പുഴുക്കള് വരണെ
ആ എന്താ അറിയില്ല അതിന് പൊടി കൂടുതലായിട്ടാണോ അ ചിലടത്തൊക്കെ ഉണ്ട് തോന്നുന്നു ഇപ്രവശം എന്തായ മാങ്ങക്കൊക്കെ
പൊടി അധികയാ ഉണ്ടാവത്തില്ല ചൂടും അങ്ങന
വേണ്ട തക്കെ പറഞ്ഞ
ചൂടും അങ്ങനെല്ലേനോ
ഉം പൊടി കൂടുതല ഉണ്ടായോണ്ടേ
ആ അതാണോ അറിയില്ല
ഉം
എവിടെ ആ കിടക്കാണ് റംബൂട്ടാൻ മോൽ റംബൂട്ടാൻ കായ ഉണ്ടായിനോ.
ആ ആ കഴിച്ചനി ഇങ്ങള് പഞ്ചായ തെന്നെ കിട്ടിയ വേറെ റംമ്പോട്ടാൻ വാങ്ങിച്ച് ഒരു വർഷ കൂടെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ അവര് മറ്റേ റംമ്പൂട്ടാന് പായിച്ചന്. പൂപ്പായി വരുന്നെയുള്ളു. നല്ലനെ ആയിട്ടല്ല കോറെ ചാടിപ്പോയി
ഏ നമ്മടെ ഞങ്ങളെ വീട്ടിലുണ്ട് ഒന്ന് മഞ്ഞയും, ഒന്ന് മറ്റേ ചെവപ്പാണ്.
ആ ശരി
ആ ആഹ് കായണ്ടേ അപ്പ ഞങ്ങള് കൊറച്ച് പറിച്ചെടുത്ത് അടുത്ത വീടികെയൊക്കെ കൊടുത്ത്
ആ
ഉം ഒന്ന് മഞ്ഞയും ഒന്ന് ചോപ്പണ്ട് രണ്ട് മരണ്ട്. അത് ഇതേപോലെ ആരോ കുരു കുഴിച്ചിട്ടതയ്നി ഇവിടെ
ആ ആ
കുരുകുഴിച്ചിട്ടാണ്ട് ച ചെടിച്ചട്ടി ഉണ്ടായിനി ചെടി ഉണ്ടായിനി അപ്പൊ ചെടിച്ചട്ടിൽ ഇങ്ങനെ ഇട്ടതെയ്നു. അപ്പ അങ്ങനെ കണ്ട് മുളച്ച് വന്നപ്പോ വേറെ സ്ഥലത്ക്ക് മാറ്റി കുഴിച്ചിട്ടപ്പോ പിന്നെ അവിടെ ഉണ്ടായി. കഴിഞ്ഞ വർഷവും ഈ വർഷവും കാഴ്ച്ണ്
ആ
ഉം അങ്ങനെ നല്ലോണം ഒരു കൊലായിട് ണ്ടായി നല്ലോ മഞ്ഞയാ കൊലമ്മേ നല്ലോണം ഉണ്ടായി.
അയ് ശരി
ആ ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോപ്പ് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച്ണ് മറ്റേ മഞ്ഞ ഇപ്രാവശ്യം കായിച്ചത്.
ഉം അത് രസണ്ടാവൂലേ മ ഇത് റംബൂട്ടാന്
ആ രസണ്ട് എനിക്ക് തോന്ന്ണെ മഞ്ഞന്റെലാറെ ഒന്നൂടി രസം തോന്ന്ണെ ചോ
ചോപ്പാലെ
ആ തോന്ന്ണ് തിന്നാനൊക്കെ അത് ചെൽ രണ്ട് വിധണ്ടല്ലോ കുരുമന്ന്
ആ പോര്ണുണ്ട് പോരാത്തുണ്ട് ആ രണ്ടുണ്ട്.
ആ അത് പോര്നതാണ് വ്ട്ത്തെ
ആ അ ശരി
കുട്ട്യാളൊക്കെ തിന്ന്മ്പോ പേടിയാണെ തൊണ്ടേ
ആ തൊണ്ടേ കുട്ങ്ങും ഞങ്ങളിവിടെ പിന്നെ കൊക്കോക്കായിണ്ട് അത് തേ പോലെ കോര്യാ കുട്ട്യേക്ക്
ആഹ്
അത് കുരു കുടുങ്ങും
ഏയ് കൊക്കോക്കായിന്റെ തൊട്ന്നയ് ങ്ങക്ക്കിട്ടി നമ്മളവടൊന്നും കാണലില്ലല്ലോ
അഹ് ആഹ് അത് കൊക്കൊകായി വടട്ത്ത വീട്ടിലിണ്ടായിനി അപ്പൊ അങ്ങനെ അവ്ടുന്ന് ഒരു തൈയ് കൊട്ന്ന് കുഴിച്ട്ട് പിന്നെ അയ്മ്മലങ്ങനെ എല്ലാ പ്രാശുണ്ടാവും
എഹ് അതെ
ഉം
ഉം കൊക്കോക്കായി രസാണ്ന്ന് പറഞ്ഞേക്ക അഹ് അത് എന്താ ചോക്ലേറ്റ്
ആഹ് ചോക്ലേറ്റ് ഇണ്ടാക്കും അയ് അഹ് കുരുനോട്
ആഹ് അങ്ങനെ പറിണേക്കാ എങ്ങനെയാവലേ ഒൺക്കി പൊടിച്
ആഹ് ഒൺക്കികാണ്ട് പൊടിച്ച നല്ലോം കെയ്കി ഒൺക്ക നാലിസ് അതേപ്പോലെ ണ്ടാക്കീനി തോക്കോ പൗഡർ ണ്ടാക്കിനി നട്ടാചേ കേക്ക്ണ്ട കേക്കിലക്കട്ട്ണ്ടാക്കി ഞാൻ രസണ്ട്
എങ്ങനേ രസണ്ടോത്?
ആഹ് ആഹ് ആ പൊടിം കർത്ത പൊടിയോ ചോക്കോ പൗടറിന് പകരം അതും പൊടി കൂട്ടാ പീട്യേന്ന് വാങ്ങണ എന്തെ കെമിക്കല് കൂട്ടിണ്ടാവും
ആഹ് ആഹ് ആ പീട്യേന്ന് വാങ്ങ്ണ നല്ല കറുപ്പ് ആണല്ലോ ഏഹ് ആഹ് അപ് കേക്കൊക്കെണ്ടാക്കാൻ ഇഷ്ടാണോ?
ആഹ് ഇണ്ടാക്കീനി ആ ഒരു സമയത്ത്ണ്ടാക്കും ആഹ് ഓരോ തോന്നല് തോന്നണം. അപ്പണ്ടാക്കുള്ളൂ അന്നയ്ന്റെ പിരാ പിരാന്തയ്നി അപ്പൊക്കെ ഇണ്ടാക്കീന് ഇപ്പ ഇണ്ടാക്കലൊന്നുല്ല ഇപ്പൊ ഇണ്ടാക്കീട്ട് കൊറെ കേക്ക് ഞാന് കുക്കറ് ഇതേക്ക്
അതെങ്ങനെ ഇണ്ടാക്കല് കുക്കറില്?
അത് കുക്കറില് നമ്മള് മൈതപൊടി, വാനില എസൻസ് വാണം, മുട്ട മാണം പിന്നെ ഉം നിങ്ങളാ പൊടിന്റെ പേര് കൊക്കോ പൗഡർ ആണെങ്കിൽ കാപ്പി ആണെങ്കില് കൊക്കോ പൗഡറ് വാ മാണം വാങ്ങണം പിന്നെ വായന പിന്നെ പഞ്ചസാര പിന്നെ പിള്ളേരെ ചോദി ഷിഖാന്റ് മുത്ത മു തൊടച്ചയാ അത് വന്ത ബീ ജയ അ വീട്ടിന്ന് ശ്രെദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല
അനെ അത് വീറ്റ് ചെയ്യണ മെഷീൻ ഉണ്ടല്ലോ
ആ ഉണ്ട്ണ്ട്
ആ അതൊക്കെങ്ങൾ
ആ മേഷനുണ്ട് മറ്റേ കേക്ക് ഇണ്ടാ ഇപ്പൊ സാധനൊന്നുല്ലാ കുക്കറില ഉണ്ടാക്കിയത് ഓവല്ല
എന്നിട്ട് കുക്കറിലക്കിയോ
ആ കുക്കറിൽ വിസ്സിൽ വാര്യാണ്ട് ഇരുപത് മിനിറ്റ് ഇല്ല സിമ്മിൽ ഓക്കെ ക്കെ
ലോ സിമ്മിലിടുക
ഉം
ഉ ഞാന് ഇതേപോലെ ഒരൂസം ഉണ്ടാക്കി ക്കീട്ട് ഇത്‌ നന്നായിട്ട് അടി കരിഞ്ഞുപോയി
ആ ശരി ഏറാ ഏറാൻ പറ്റൂല സിമിലൊക്കെ ഇണ്ടാക്കിയൊണ്ട്
ആ ആ
ഉം ബട്ടർ പേപ്പറൊ എന്തേലും വെച്ചാല്
ആഹ് ആഹ് അടില്ലേ
ആഹ് അടില്ല്
ബട്ടർ പേപ്പർ വെക്കാ
അത് ക ക കടെന്ന് കിട്ടു ആ അമ്മ വയല് പറ്റൊണ്ട്
ഏ ഇ ഇങ്ങനെ ഉണ്ടാക്കി പുറത്ത് കൊടുക്കല്
ഇല്ല ഇല്ല ഇല്ല ആ വോട്ട് മാത്രെ ഉള്ളു
അങ്ങനെന്നാട്ടോ ഒന്ന് നോക്ക്യാ മതി അമ്മള് വീട്ടിലിങ്ങനെ വെർത് ര്ക്കുമ്പയേ
ആഹ് ആഹ്
ആഹ് നമ്മുക്ക് എന്തെങ്കിലും കിട്ടും ചെയ്യും
ആ എന്തെങ്കിലും നമ്മുക്ക്ണ്ടാക്കെ നമ്മക്ക് വരുമാനാവും
ആഹ് വരുമാനാവും ചെയ്യും എന്തെങ്കിലൊക്കെ കിട് ചെയ്യമ്മക്ക്
ആഹ്
ആണുങ്ങളോട് തന്നെ ചോദിക്കാൻ നിക്കണ്ടല്ലോ
ആഹ് ക്കണ്ട
ആഹ് ഓരോട് ചോയ്ക്കുമ്പോത്തിനോല് എന്തിനാ അത് ഇത് എന്നൊക്കെ പർഞ് എല്ലും ബോധ്യപ്പെട്ത്തി കൊട്ക്കണ്ടേ
നമ്മളെ കയ്യി കിട്ടുമ്പോ അഹ് മാണ്ട നമ്മളെ ഇഷ് ന് അമ്മക്ക്ട്ക്ക
ആഹ് ഞമ്മക്ക് സന്തുഷ്ടപ്രകാരം അമ്മക്ക്
ആഹ് ആഹ് എന്ന ഓ ക്കാട്ടോ
ആ എന്ന ശെ
ആ എന്നാ ശരി